ആഹ് പറയടി ഞങ്ങളെ ഞങ്ങള് ആശുപത്രിയിലിരിക്കുവാ
ആന്നോ ഒന്നും ആയില്ലേ സ്കാനിങ്ങ്
ഇല്ല ഒന്നും ആയില്ല ഡോക്ടറ് ഭയങ്കര തെരക്കാ. വന്നില്ല ഹ്മ്മ് ഓഹ് മഴ മഴയാണോ അ പറയുന്നെ ഇവിടക്കെ
ഓഹ് ആന്നോ, ഇല്ല ഇവിടെ മഴ ഇപ്പയില്ല കോള് കേയറി കെടക്കുകാ പക്ഷേ മഴ പെയ്യുന്നില്ല. ഹ്മ്മ്
ഇവിടൊക്കെ പെയ്ത്. ഹ്മ്മ് ഇവിടൊന്നും പെയ്യുന്ന് തോന്നില്ല നല്ല മഴയാ
ആഹ്, ഏഹ് കഴിച്ചായിരുന്നോ
നല്ല വെയിലായിവിടെ. കഴിച്ച് കഴിച്ച് ഞാനെ നേ രത്തെ കഴിച്ച്. ഹ്മ്മ് ഞാന് ചോറും ഏഹ് ചിക്കൻ കറിയും മീൻ വറ്ത്തതും തോരഞ്ഞും അച്ചാറും മോരും പച്ചമൊളകും പിന്നെ അവിയലും
അതും സദ്യയായിന്നോ
എല്ലാരും കുറേ പേരും കൂടിയാ കഴിച്ചേ അപ്പൊ എല്ലാ കറികളും ഒത്തിരിയുണ്ടായിരുന്നു
ഓഹ് ഓഹ് നീ ഓഫീസിരുന്നാന്നോ കഴിച്ചെ
ഹ്മ്മ് ഹ്മ്മ് അവിടുന്ന് കഴിച്ചിട്ടാ വന്നെ ഇവിടാണെങ്കി ഹോ ഹോസ്പിറ്റലിരിക്കുമ്പോ ആണെങ്കിൽ ജ്യൂസ്‌ കുടിച്ച് പൈനാപ്പിൾ ജ്യൂസ്‌ ഞാൻ ആഹ് അങ്ങോട്ട് പോകുമ്പോ സുഖല്ലാ ഹ്മ്മ് അങ്ങനെ രണ്ട് ജ്യൂസ്
അമ്മയ്ക്കിനി ഫുഡോന്നും വേണ്ടായിരിക്കും വെള്ളം കുടിച്ച് വയറ് നെറഞ്ഞിരിക്കും
അതെ എവിടെ പഠിക്കാൻ അങ്ങ് ദേഷ്യം വരുവാ ആഹ് ആഹ് അമ്മയ്ക്കങ്ങ് ദേഷ്യം വരുവാ ഹ്മ്മ് അതെ ഹോസ്പിറ്റലിൽ നിക്കണ്ടയോ
ആഹ്
എന്തരാണ് ആദ്യമേ കയറി ഷീട്ടൊക്കെടുത്ത് തള്ളി പിരിച്ചു മുമ്പേ കറിയങ്ങു ചീട്ടൊക്കെ എടുത്ത് ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചുമ്മാ വന്നിരിക്കുവാ വന്നില്ലെങ്കിലും കാര്യമൊന്നും വീട്ടിൽ പൊക്കോളും പിന്നെ നമുക്കൊരു സമാധാനാ വന്നിരുന്നാല് ഒരു ആശ്വാസം ഹ്മ്മ് വെറുതെ ഇതിപ്പോ ഭയങ്കര ധൈര്യത്തോടെ വന്നു ചെയ്തതു കൊണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് പറയും അന്ന് നീ എന്റെ കൂടെ ഹോസ്പിറ്റിൽ വന്നില്ലേ ഞാൻ ഒറ്റക്കാ പോയെന്ന് പറയും
ആഹ്.
ആ ഒരു വർഷം കഴിഞ്ഞേ പറയത്തുള്ളൂ അത് ഞാൻന്റെ ബോർഡ് ആ വേണ്ട നീ ഞാൻ സുഖോല്ലാടന്നട്ട് വരാം എന്താ
അതെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യൂ ഇവിടെ ഒരാള് സംസാരിക്കുന്നത് കണ്ടില്ലേ ഉം പിന്നെ
അതും പറഞ്ഞില്ലല്ലോ
നിങ്ങടെ നമ്പർ എത്രാ
നമ്മുടെ എത്രാ നമ്പരു ആ നമ്പരൊന്നും അറിയാമേല ഇവിടെ കുത്തിരിക്കുവാ ഡോക്ടർ വന്നില്ല ഇത്വരെ
ആഹ്ന്നോ ആഹ് അവിടെ പേരെഴുതിയിട്ടേക്കുവായിരിക്കും കേട്ടോ ഉം ഉം വിളിക്കും ഇനി എന്ന് വിളിക്കും
അ എന്റെ ഉടുപ്പ് ആണെങ്കി യൂണിഫോം ആണെങ്കിൽ അലക്കാൻ കൊടുത്ത അങ്ങോട്ട് പോവുമ്പം വാങ്ങിച്ചോണ്ട് പോണം അലക്കാരോടൊന്ന് ചോദിച്ചേ
ഉം
നന്നായി വിശമ്മേട ഉം
ഏടീ എന്താ പറ്റി
എന്റെ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്ക അതങ്ങ് നെറം മങ്ങുന്നു
ഓ
ഉം
നീ പ എന്തോയും
ആഹ് ന്ത്വാടി പിന്നെന്ത്വാടി അവിടെന്ന് എന്തൊക്കെ ഉണ്ടായിര്ന്ന് കറിവച്ചെ
ആഹ് ഇവിടോ ഇവിടെ ഇന്നലത്തെ ചൂരക്കറി ഉണ്ടായിരുന്നു അതും പിന്നെ ചീര തോരം വെച്ച് ഇവിടുന്ന് താഴ പോകുമ്പോൾ അവിടെ കുറച്ച് ചീര നിക്കുന്നുണ്ട് അത് ഒടിച്ച് മടക്കിക്കൊണ്ട് വന്നു തോരം വെക്കാൻ ഒന്നും ഇല്ലായിരുന്നു
ആഹ്
ഉം അങ്ങനെ അത് കൊണ്ടുവന്ന് തോരനും വെച്ച് പിന്നെ മാങ്ങ വറുത്തില്ല കറി
ഉം ഉം
ഇവിടെ വറുപ്പ് കുറവാ ഏട്ടന് മാത്രമേ ഉള്ളൂ വറുപ്പ്
ആ എനിക്കാണെങ്കി വാർത്തയില്ലാത എറക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് പോന്നു സുധേ
അങ്ങനെയായിരുന്നു പിന്നെ കൊറച്ചാള് കഴിപോ ശീലമായിക്കോളും
പോകോട്ട അച്ചാറ് ഇട്ട് വെക്ക് അതല്ലയെ നല്ലേ
ഇട്ടോട്ട് ശരിയാവുന്നരുന്നു
ആ അത് മുളക്കൊടിയൊന്നും ശരിയായില്ല ആവശ്യത്തെ ഇതിനകത്ത് വീഡിയോ കാണോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ചോദിച്ചാൽ മതിയടി ജമീനിയോട് ചോദിച്ചാൽ മതി
ഞാ ശരിയായടി ശരിയായായിരുന്നു പക്ഷെ വറപ്പ് ഇച്ചികുടെ മൂക്ക് വേണയിരുന്നു ഇതങ്ങ് മീൻകറി വെച്ച പോലെ ആയി പോയടി ഞാൻ വെച്ചത് എടി ഞാൻ വെച്ചത് മീൻകറി പോലെയായി പോയി
ഏ അത് എന്താ ലൂസ ആയി പോയോ
അങ്ങനല്ല മീൻ വറുത്തില്ല നല്ലോണം വറുത്തില്ലായിരുന്നു
ഓ മീനങ്ങ് ഒരുപാട് മൂ പോകരുത് മീനിന്റെ പുറമേ നല്ല കട്ടിയും വേണം ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കണം
ആഹ് ഇത് ഇത് സാധാരണ മീൻകറി വെച്ച എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുവയിരിക്കും
ഓഹ് അങ്ങനെ ആഹ് അത് അത്രയും മൂത്താ മതി മീൻകറിയുടെക്കെ ഒരു ടെസ്റ്റ് തന്നെ വരുന്നത്
അന്നല്ലും ഇച്ചിരിമ്മ് കൂടെ മൂക്കണമായിരുന്നടി സാധാരണ മീൻപോലെ മീൻ മീനച്ചാറു തിനുബോ ഇച്ചിരി മൂക്കത്തില്ലേ മൂക്കല്ലേ ഇരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് ഇളകി വരത്തില്ലല്ലോ ആയില് വന്നേ നീ നമ്മള് മീൻകറിയുടെ ഇത് വെച്ച് എഹ് മീൻകറി കൂട്ടുബോ മീൻ ഇളകി വ തിലെ വരും
ആഹ് ഓഹ് അങ്ങനെ വര അങ്ങനെ പറ്റത്തില്ല അത് ശെരിയ അത് ശെരിയായില്ല മൂത്താ മതി മൂത്തഴിഞ്ഞാ റെഡിയാ ഇത് എല്ലാ ദിവസവും ഇരുന്ന് മീൻ വറക്കണ്ടല്ലോ ഇതാകുമ്പോ ഉണ്ടാക്കി ഫ്രിജിൽ വെച്ച് കഴിഞ്ഞാ രാവിലെ എടുത്തോണങ് പോയാ പോരെ ഇച്ചിരിട്ട് പക്ഷെ പെട്ടെന്ന് തീർന്നു പോവും
ഉം ഞാൻ പെട്ടെന്ന് തീന്ന് തീർത്തായിരുന്നു ഉം പ്രത്യേകിച്ച് ചോറ് അതെ അതെ ഞാൻ വിട്ട് വിളിച്ചില്ല മൊത്തം തീർന്ന്
ആഹ് എടി ചൂര അച്ചാറി ഇടാം കൊഞ്ച് അച്ചാറി ഇടാം മത്തി മത്തി സീസൺ അല്ലൂടി മത്തി വാങ്ങ അച്ചാർ ഇട്ട്നോക്ക് അടിപൊളിയാ എടി മത്തിയൊക്കെ ഇച്ചിരി മൂ ത്താ മതി അതൊക്കെ ഇച്ചിരി മൂത്ത് അതൊക്കെ അങ്ങനെന്നെ ഇച്ചിരി എണ്ണയെക്കെ വേണം വിനാഗിരി വേണം ഉം
ഇച്ചിരി മത്തിവാങ്‌ച്ച് വെക്കണം നമ്മക് അച്ചാറിടാ ഉം അതത് മതി ഇച്ചിരി ഇട്ട് നോകാനല്ലേ ഉം നീ പറയടി
ആഹ് അങ്ങനെ ഇട്ട മതി
ഭയങ്കര വെയിലാടി എല്ലാടോം മഴയാന്ന് പറയുന്നു ആഹ് അവിടെ മൂടി കെട്ടി കെടക്കുന്നു അതെ അതെ അതെ അതെ ഉം പിന്നെന്തോ വ മീനു എന്തെടി പോയോ
ഇല്ല അവള് ഇവിടുണ്ട് മീനു അല്ലയോ മീനു ആഹ് മോളിവിടെ ഉണ്ട് ഓള് എങ്ങും പോയില്ല
ഉം
ഉം ഇനി വൈകിട്ട് അഞ്ചരക്ക് ട്യൂഷനുണ്ട്
ആഹ് ആഹ്
കുഞ്ഞന് ഇവിടെകെടന്ന് ഉറങ്ങ്ന്ന്
ഉം
ഉം ആഹ് അലമാരിയൊക്കെ അടുക്കി പറക്കി വെക്കുവായിരുന്നു എല്ലാം അങ്ങ് വൃത്തിക്കെടായി കെടക്കുവാ
ആഹ് എടി ഞാൻ തന്ന ഉടുപ്പ് ട്ടേ എങ്ങനെണ്ട്
അടിപൊളി ഉടുപ്പ
ആണോ? ആഹ് അതുപോലെ രണ്ടൂന്നെണ്ണം ഞാൻ എടുത്തുതരാം കെട്ടോ.
ആഹ് കോഡ് സെറ്റാ
ഉം സാലറി
ആഹ് ഞാൻ ഉം ഞാനതു വിട്ടോണ്ട് ഒരു നിശ്ചയത്തിന് പോയി.
ഉം
അന്നേരം അമ്മൂ ചേച്ചിയും വന്നാര്ന്നു അമ്മൂ അങ്ങ് ഇഷ്ടപ്പെട്ട് കൊള്ളാന്നും പറഞ്ഞ് വിരുന്ന് പോന്നാം വരെ അവളത് പറയുവായിരുന്നു
അന്നേരെ ആര് തന്നെന്ന് പറഞ്ഞു നീ
ഞാൻ പറഞ്ഞ പ്രിംഗുവന്നെയാന്ന്.
ഏഹ്
ഉ അവഞ്ഞാ ഉം ആ ചെയ്യോ പൈ ചീ പയങ്കര സെലക്ഷൻ സെൻസൊക്കെണ്ട് കൊള്ളാംന്നക്കെ പറഞ്ഞ്. ഉം എല്ലാരും പറഞ്ഞു ഇവിടെ ഞാനുത് ഇട്ടുകോണ്ട് വള്ളിലിട്ട് എന്നത് നാട്ടുകാരും മൊത്തം പറഞ്ഞു കൊള്ളാകും.
ഉം ആന്ന് നിനക്ക് വേറെ കളറ് ഞാൻ സെലക്ട്യ്ത് തരാം.
ആഹ് ആഹ് ആഹ് ഏതക്കെ കളറുകള് നമ്മടെ ശരീരത്തിന് ചേർന്നയൊണ്ട്.
അതാ അതിനെന്തുവാണ് അതിന് അതിന് നീട്ടി ഞാ പറഞ്ഞരാ നിക്ക് പറഞ്ഞര. ചാറ്റ് ജി പി ട്ടി എടുക്കണം
ആഹ്‌.
എന്നിട്ട് അയിനാത്തന്ന് നിന്റെ നിൻ്റെ ഏറ്റവും ഡള്ളായിട്ടുള്ളൊരു ഫോട്ടോ ഇട്ട് കൊടുക്കണം.
ആഹ്
ഏഹ് എങ്ങനെ എന്നിട്ട് അവരോട് ചോദിക്കണം ഏതൊക്കെ കളർ ചേരനെന്ന് അവര് കൃത്യയിട്ട് സെലക്ട് ട്ടെയ്ത് ന്നിട്ട് നിനക്ക് എടക്കന്നെ ഉടു പ്പ് അവന്റെ ഫോട്ടോ ഇത് ഇട്ടു തരാൻ പറഞ്ഞ ഇട്ടു വരേ തരു.
ആണല്ലേ ഈ ജമിനിച്ചേട്ടൻ ചെയ്തു തരുവോ
അതെനിക്കറയിത്തില്ല സോറി ഞാന് ഇവരുവായിട്ടാ കൂട്ട്. ഞാനാണെങ്കി ഞാനാ ഞാനാ വയ്യങ്കി അല്ല അമ്മടെ ഇക്കക്ക് ഇക്കയു ഇക്കാക്ക് വേണ്ടി ഇതെടുത്താരുന്നേ ശാ ട്ട് എടതേൻ അപ്പ ഞാനത് ആദ്യ ഇട്ടു കാണിചേരാൻ പറഞ്ഞു എന്നിട്ടാ എടുത്തെ
ആഹ്‌ ആഹ്
നൈസ എന്റയ് ഇരിപ്പൊണ്ട് നാളെയാ കെട്ടോ. പൊറന്നാള് ഉം പറഞ്ഞേത് നിനക്ക് ബർത്തഡേ വിഷ് പറഞ്ഞായിരുന്നോ?
എനിക്കൊരു തേങ്ങേ പറഞ്ഞില്ല.
ഇല്ലിയോ?
എന്നാലും ഇല്ലില്ല എനിക്ക് തോന്നെ യ്പ്പ അടുത്ത ദിവസംങ്ങാണ്ട് പറഞ്ഞായിരുന്നു.
ആഹ്
അത് ഞാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ സീൻ ചെയ്തത് അല്ല അമ്മായിടെ ഇപ്പലൊന്നു എല്ല പറയാ പിന്നെ.
തള്ളോടി എന്നിട്ട് ഈ ഈ ഈ
പറഞ്ഞോളൂ പോയോ ഹലോ? പറഞ്ഞോളൂ ഹലോ കേക്കുന്നുണ്ടോ ഹലോ? ഹലോ?